കേൾക്കുന്നുണ്ടോ
ക്കാം കേക്കാവോ?
ആ എനിക്ക് കേക്കവും. ഞാന് എന്താണ്? റേഞ്ചിന്റെ പ്രശ്നണ എന്താ അറിയില്ല.
ഓ ആഹ് കോള് കണക്റ്റ് ആവുന്നില്ലായിരുന്നു. ഭയങ്കര പാടായിരുന്നു.
ആഹ് അതെ അതെ അതെ.
അന്തരീക്ഷം ഇങ്ങനെ കടക്കുന്നുണ്ടായിരിക്കും. ല്ല റേഞ്ച് ഇഷ
എന്തൊക്കെണ്ട് വിശേഷം?
സുഖമായിട്ടിരിക്കുന്നോ അവിടെ എന്തൊണ്ട്?
ഇവിടെ കൊഴപ്പൊന്നില്ല സുഖാണ്.
കഴിച്ച ചോറ് കഴിച്ചാ?
ഇല്ല കഴിക്കാൻ പോവാണ്. നേരം വയുകി കഴിക്കണ ഒരു ടൈപ്പാണ്. ഉം എനിക്ക് നേരത്തെ കുട്ടികള് കൊടു ണ് എനിക്ക് നേർത്തെ കഴിക്കണ ഇഷ്ടം പക്ഷേ ഈ കുട്ടികളെ ഇടയിൽന്ന് ഒരുഓരടെ പഠപ്പ് എന്തൊക്കെ കഴിഞ്ഞാണ്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഉമ്മ കുപ്പക്കൊക്കെ നേരം വേങ്ങിട്ട ഭക്ഷണ വേണ്ടത്.
ഓ ഓ ഓ എത്ര കുട്ടികളുണ്ട്?
മൂന്ന് കുട്ടികളുണ്ട്.
ആഹ് എ എത്രല്ലൊക്കെയാ?
എന്റെ മക്കള് മൂത്ത ആള് എട്ടാം ക്ലാസ്സില് രണ്ടാമത്തേത് മൂന്നിലും ഒന്ന് എൽ കെ ജിയില.
അഹാ
ഉം
ആഹ് ഇല്ല കുട്ടികളൊന്നുല്ല.
കല്യാണം കയ്ഞ്ഞ?
ആഹ് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷ
ആഹ് അതെ തെ തെ
കൊർച്ചു ഹെൽ ത്തിഷ്യൂസും കാര്യങ്ങളെക്കെ ആയിട്ട് ട്രീറ്റ്മെന്റണ് തോന്നുന്നു
അത് ശരി അപ്പോ എന്നാല് ഡോക്ടറെ കാണിച്ചീലെ?
ആ ട്രീറ്റ്മെന്റ് നടന്നൊണ്ടിരിക്ക ഇന്നുപ്പ ചെക്കപ്പ് ഒണ്ടാര്ന്നു പോയിട്ട് വന്ന്
ആഷ്ഏ ഹെ ഹെവിയ ഹെവി ട്ടെന്തേലു ബുദ്ധിമുട്ട്ണ്ടോ?
അ് അൾസർന്റ പ്രോബ്ലം
ആഹ് അത് ശെരി അയിന് മരുന്ന് കൊറേ ആയോ കുടിക്ക്ണ്
ആ മരുന്ന് കഴിച്ചോണ്ടിരി ചേട്ടം പൊറത്താര്ന്ന് പക്ഷെ അയ് വ് എന്നെ പിന്നെ നോക്കാനൊക്കെ ആരും ഇില്ലാഞ്ഞിട്ട് ചേട്ടൻ പിന്നെ നിർത്തിങ്ങ് പോന്നു ഞാനും ചേട്ടനും മാത്ര ഉള്ളൂ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഏഴട്ട് മാസം കഴിഞ്ഞ് മരിച്ചു പോയി
അഹ് ശെരി എന്തിനാ പിന്നെ ചേട്ടൻ നിങ്ങളെ പോവാണ്ടില്ലേ
ആ നോക്ക് ഫിനാൻഷ്യൽടൈറ്റ്
ആ അതെ വീടൊക്കെ ആയോ
ആ വീടൊക്കെയുണ്ട് എന്നാലും അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ടിട്ടു കൊ നാളൊന്നും ന്നെ പറ്റത്തോളൂന്ന് വെച്ച് പോയതാ പക്ഷെ എനിക്ക് വയ്യാതെ വന്നപ്പോ പുള്ളി പിന്നെ അതെല്ലാം ഇതാക്കി പോരുന്നു ഇനിയിപ്പോ എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകുമ്പോ തിരിച്ച് ഇനി കേറി പോണം
ആഹ് അത് ശ
ഞാൻ ഇവിടെ ഒ റ്റക്ക് ആവുമ്പോ പിന്നെ ഇനിയിപ്പം ഏഹ് ഏന്തെങ്കിലും ജോബ് എന്തെങ്കിലും വേറെ നോക്കി പോണം
അത്ശ
അപ്പോ ഓസ്റ്റൽല് എവിടെ ന്നില് നിക്കുമ്പം നമ്മളു ഒന്നു ഫ്രീ ആവുല്ലോ
അതെ അതെ അതെ
ഒറ്റക്കായി പോവു അല്ലെങ്കി ഇവിടെ ഹ
ആ അത് ശെരി എന്തേം പഠിക്കിണ് ണ്ടോ
ഇല്ല പഠിക്കുന്നില്ല ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നതാ എറണാകുളത്ത് വർക്ക് ചെയ്തോ ഇരുന്നെ മൂന്ന് വർഷം
ഏഹ് എന്താണ് വർക്ക് ഏഹ്.
ഉം
ന്നട്ട് എന്ത്യേ നിർത്തി പ്പോ ബുദ്ധിമുട്ട്
യിട്ട് നിർത്തി പിന്നെ കല്യാണാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ ഹെൽത്ത് ഒന്നും ശരിയാവാതായിട്ട് അങ്ങനെയക്കെ
പിന്നെ ഉണ്ടായിന്നോ അല്ലെങ്കിൽ തീരെ ഉണ്ടാവാത്തതാണോ
ഉം
അല്ല വിശേഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ
ഇല്ല ഇല്ല നമ്മളെ ഓ ഹെൽത്തത്ര ഓ കേല്ലാത്തോണ്ട് നമ്മള് ഇപ്പം വേണോ ചിന്തിക്കുന്നി ഇല്ല അതുകൊണ്ടാ എന്നെ തന്നെ ചേട്ടനൊറ്റ പൻ പാട് പെടുവാണ്. അപ്പൊ ഞാനും കൂടി ഒന്നോക്കെയാവാതെ പറ്റില്ലല്ലോ
അത് ശരിയാണ് അഹ് ശരിയായിക്കോളും ഉണ്ടായിക്കോളും ഉം
അത് മൂന്ന് കുട്ടികൾന്ന നല്ല ഒച്ചയും ബഹളൊക്കെ ആയിരിക്കുവല്ലോ.
ഒച്ചിം ബഹള ഇങ്ങനെ മിണ്ടല്ലി മിണ്ടര്ത് ന്ന് പറഞ്ഞിരുന്നതാ. അവരെ ശബ്ദം കൊണ്ടെയ്, കേക്കൂല പിന്നെ കര്ണ്ട് പോയിണ് അപ്പൊ പിന്നെ ഭയങ്കര ശബ്ദവും പ്പ മുണ്ടാതെ സൈലന്റ് ആയിരിക്ക്ണ്ട് ഉം കര്ണ്ട് പോയിട്ടുണ്ട്
ഓ ഓ ഹസ്ബൻ്
ഹസ്ബൻഡ് ഇവിടെല്ല സൗദി അറേബ്യല
ഓ ഓ ഓ ഓ
വെള്ളങ്ങനെ സപ്ലൈ ചെയ്യണ ജോല്യാ അപ്പൊ അവര് ഇപ്പ വര്ന്ണ്ട് വീട് പണിയാണ് വീട് കുടിര്
വീടുപണി നടക്കുവാണ് ല്ലെ
ആഹ നടക്കാണ് അടി അടി ഇടൽ നെലമ്പണി നെലമ്പണി ഇല്ല ഞാനൊന്നും വർ ക്ക് ചെയ്യന്ക്ക് ൻക്ക് നല്ല ആഗ്രഹണ്ട് ഓരോരുത്തര് ജോലി ചെയ്യണ്
പക്ഷെ ഈ കുഞ്ഞു കറ അത്ര അത്ര തിലല്ലല്ലോ പ്പൊ എല്ലാരും കുഞ് കുഞ്ഞു കുഞ്ഞ് പിള്ളോരായി
ആഹ അതെന്നെ അ അതുകൊണ്ടാണ് ചെറിയ മക്കളും പിന്നെ ഓരെ ഓരോത് കഴിഞ്ഞ് വീട്ടിൽ ഉമ്മ ഉപ്പ അവരെതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ അപ്പ എന്തായാലും നമ്മ ഇപ്പ ഇതൊരു ഒരു ഓട്ടപ്പാച്ചിലാണെക്കാരം പിന്നെ ചോറൊ ക്കായാൽ നമ്മള് നേരത്തെ ഒക്കെ ഇണ്ടാക്കിയപ്പോ അവർക്കൊന്നത് ബുദ്ധിമുട്ടാവും പ്രായായോരാണ് പിന്നെ നമ്മള് വ കയ്യ്ണോരൊക്കെ ആണെങ്കില് എന്ത്
രാവിലെ എണീക്കണല്ലേ മൂന്ന പേരെ സ്കൂളിലേക്ക്
ആ അത് രാവിലെ എനിക്ക് അവര് ഒരു മദ്രസ ആദ്യം പോകണം പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾ മൂന്നും അല്ല ശരിക്ക പറഞ്ഞാ അഞ്ചാളെ പറഞ്ഞേക്കാണ്ട് എനിക്ക് ഇളച്ചി ഇളച്ചിണ്ട് ഓരെ രണ്ടാളീം അതും വേണം തോള് വല്ല്യോൾ ഓളെ വീട്ടില് പോയതാ അപ്പൊ അവരും പറഞ്ഞേ ക്കണം അങ്ങനെ രാവിലെ സ്കൂൾക്ക് പറഞ്ഞ സ്നേക്ക് ആക്കലും കൂട്ടാനാക്കലും കൊർച്ച് തെരക്കാണ് എന്ത്
സ്കൂളില് ഫുഡ് ഇല്ലേ
സ്കൂളിൽ ഫുഡ് ഇന്നാലും ഉ ചെറിയ കുട്ടിക്ക് സ്നാക്ക വേണം പിന്നെ കൂട്ടാൻ എന്തെങ്കിലും കൊടുത്തു വിടും
ഓ ഓ ഓ ഓ
കുട്ടിയക്ക് കൂട്ടാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കൊടുത്ത്ടും സ്കൂൾത്തെ കൂട്ടാൻ ഉ മൊത്തമള്ള ചേലോർക്ക് ക്ക് പറ്റും ചേലോർക്ക് പറ്റൂല അങ്ങനെയൊക്കെല്ലേ അപ്പൊ എന്തെങ്കിലും കൊടു ത്തൊടു പിന്നെ എന്നാലും നമുക്ക് ആ പൊറഞ്ഞയക്കണേ മറ്റ റ്റീ ഡ്രസ് ചെയ്തൊക്കെ ആകുമ്പോൾ ആ ടൈമിൽ ഭയങ്കര ബിസ്സിയാ
ഓ
പിന്നെപ്പോ ഇപ്പൊ കൊ- പ്പല്ല ഇപ്പവര് ഉ ചെറിയ ആളെ ചേർത്തിയപ്പളാണ് കൊർ ച്ച് കൂടുതൽ ബുദ്ധിമുട്ടായത്
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചെറുത്
വീട്ടില് അംഗൻവാടി പോവല്ലോ നല്ല ഉഷാറായിരുന്നു അംഗനവാടിയും മടി യൊന്നുംല്ല ഞാന് പ്രവേശനോത്സവത്തിന് പോയി നല്ല രസ സണല്ലോ സ്കൂളിൽ പ്രവേശന ഉത്സവം ഞങ്ങളുവനേ അപ്പൊ എല്ലാം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പൊന്നുമില്ല ഒരു കരച്ചിൽ പോലില്ല അല്ലെങ്കിൽ എല്ല ഒരു വീതം കുട്ടികളൊക്കെ ഭയങ്കര കര ച്ചില്
മൂന്നുപേരും ഓരെടുത്ത് തന്നാണോ
മൂന്ന്
മൂന്ന് കുട്ടികൾ ഒരിടുത്ത് തന്നെയാണ പഠി
അല്ല രണ്ടാള് ഇവിടെ ഞങ്ങള അടുത്തുള്ള യു പി സ്കൂളിൽ ഒരാൾ ഈ പ്രാവശ്യം ഹൈസ്കൂളിലേക്ക് മാറ്റി അപ്പോൾ അവര് കുറച്ച് ദൂര
ഓ ഓ ട്യൂഷന ഒക്കെയുണ്ടോ
ട്യൂഷന് വിട്ടിട്ടില്ല എട്ടിലാണ് ഒമ്പതിലൊക്കെ ത്തുമ്പൾ പറഞ്ഞേക്കാ വിചാരിച്ച് ട്യൂഷന ആകുമ്പോൾ എന്താ പോകുമ്പ പ്പാ അങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ട്യൂഷൻ അപ്പം ആ അത്രയും ദൂരത്തക്ക് പോകുമ്പൾ മദ്രസ് ഇവിടെ ബുദ്ധിമുട്ട് വരും അപ്പൊ നേരത്തെ പോണല്ലേ ട്യൂഷന ആകുമ്പോൾ ഒമ്പതും ഒമ്പതും പത്തൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മുണ്ടല്ലേ ഉം കൊറച്ചും കൂടെ ആ പഠിക്കന്നെ ഇന് കറണ്ട് പോയത കൊണ്ട് പിന്നെ ഇൻവേർട്ടർ ഇല്ലഅപ്പൊ പിന്നെ ഒരു ഭയങ്കര ബുദ്ധിമുണ്ട്
അവിടെ
മഴയില്ല ഇപ്പം മൂന്ന് ദിവസമായിട്ട് തീരെ മഴയില്ല മറ്റേത് തീരെ തീരെ പെയ്തിട്ടില്ല അപ്പൊ നല്ല ഒരു കാലാവസ്ഥ ആയിട്ട് വെയിലും ഇല്ല മനുഷ തീരാ ഇന്നൊക്കെ നല്ല വെയിലായിരുന്നു ഞങ്ങള് പറയണ എന്താണ് തേങ്ങൊക്കെ ഉണ്ട് ഈ ആട്ടാൻ ഏ നല്ല വെയിലാണ് ഇതിലൊക്കൊണ് വെട്ടി വെച്ച മതിയായിരുന്നു പക്ഷേ വിശ്വസിച്ചാണ്ട് ചെയ്യാൻ വയ്യല്ലോ
ആഹ ശരിയായ ഇപ്പോഴ മഴ വരുന്നത് അറിയ പറ്റും
അതെ അതെ അതെ ഉ അതാണ്ത നിങ്ങള അവ്ടൊക്കെ എങ്ങനെ കാലാവസ്ഥ
മൂന്ന്സം നല്ല മഴയായിരുന്നു ഇന്ന് മാത്രം ഇത്തിരി മങ്ങി കിടക്കുവായിരുന്നു.
ബെള്ളം കേറ് ആ ഒരു ബുദ്ധിമു ട്ടൊ ന്നുല്ലല്ലോ?
ഒന്നൂല്ല
അ ആ ഞങ്ങക്ക്വ്ടെ അങ്ങനെ വെള്ളം വീട്ട്ക്കൊന്നും കേറൂലട്ടോ
തൊട്ട് താഴോട്ട് കായലൊക്കെ ഉണ്ടായോണ്ട് ഓ ഒ അങ്ങെ എറങ്ങി പൊക്കോളും നമുക്കിവിടെ വെള്ളപ്പുരയിടം അല്ല.
ആ ആ നല്ല കാണാനൊക്കെ നല്ല സ്ഥ രസണ്ടാവുല്ലെ നിങ്ങളവിടെ
ആ ഇവിടെ കൊർച്ച് പ്രകൃതി ഭംഗിയിം എന്നാ അത്യാവശ്യം ഇവിടെ ഉണ്ട്. സ്കൂളും അമ്പലം, പള്ളി. ആ എല്ലാ സാധനങ്ങളും ഉണ്ട്. കടകളും എല്ലാം
ഞങ്ങൾക്ക് ഇവിടെ എന്താണ് ഉം ഇതാണ് ഇതേ പോലെ പാടം തോട് റോ അങ്ങനെയാണ്. പാടത്തിന്റെ നടൂ കൂടി ഞങ്ങളെ വീട്ടിക്കൊക്കെ വരുന്ന റോഡ്
ആഹ്
ഭംഗിയൊക്കെ ആണ് പക്ഷെ എന്താ വച്ചാലും വ സ്കൂള് പോകണ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഓ
ആഹ് അങ്ങനൊരു പ്രശ്നണ്ട് അല്ല വണ്ടിക്കാണ് വണ്ടി
ഓ എളേ കൊച്ചിന്
എളെ കൊച്ച് എ എൽ കെ ജി ലാണ് ഓളും വണ്ടിക്ക് മൂന്നാളും വണ്ടിക്കാ പോവാ. ഇവിടെ അങ്ങനെ നടന്ന് പോകാനുള്ള വഴിയേ ഉള്ളൂ പക്ഷേ ഈ കാലം വന്നാൽ ചിലപ്പോൾ വെള്ളം കേറും റോട്ടിൽ അപ്പൊ ഓര് നീന്തി പിടിച്ചു പോവണ്ടേ ആയ് അപ്പൊ റോഡ് അപ്പൊ വണ്ടി ക്ക് പോവാൻ വേറെ റോഡ് ഇങ്ങനെ വളഞ്ഞിട്ട് പോകും ഇണ്ട് ഉം നടത്തി ക്ക വന്ന് കൊറ കൊറച്ചങ്ങട് പോയാൽ മതി പക്ഷെ നമ്മുക്ക് ഇപ്പത്തെ സമയത്ത് കു നടത്തി പറഞ്ഞേക്കുമ്പോൾ പേടിയാണ് ഏ നടത്തുണതും വണ്ടിക്കിഞ്ഞിപ്പോ ലൈൻ ബസ് പിന്നായാലും അതും പേടിയാണ് കു കുട്ടികളെ നമ്മൾക്ക് വിശ്വാസമില്ലാ ട്ടില്ല എന്നാ നമ്മളിപ്പോ പലതും കേ
നമ്മള് ശ്രദ്ധിക്കണോല്ലോ അം അങ്ങനെ അങ്ങനെ
ആ അതാണ് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ വ മൂന്നാളി വണ്ടി പിന്നെ ഗവൺമെന്റ് സ് സ്കൂൾ ആയതൊണ്ട് വണ്ടി പൈസ നോക്കിയാ മതിട്ടോ മറ്റേത് വേറെ അള്ളെ പ്രൈവറ്റ് സ്കൂളിലാകുമ്പോൾ ഒരുപാട് നമുക്ക് ചേർത്തി ഒരുപാട് പൈസക്ക് ചിലവല്ലേ ഇത് അതൊന്നും ഇല്ല സർക്കാർ സ്കൂൾ ആയതുകൊണ്ട് ഉം ഭക്ഷണതൊ ഒക്കെ അങ്ങനെ തന്നെ സ്നാക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിട്ടാ മതി ഉം
എന്ത്
ശരിയടാ എങ്കി വിളിക്കാമേ
ആഹ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ശരി